എന്ന്
ഞാനേ കുട്ടിയൊന്ന് ഒണർന്നു അപ്പൊ ഓന്റ അട്ത്ത്ക്ക് പോന്നതെര്ന്നു.
ആഹ് അതെ കുട്ടി ഒറങ്ങെർന്നുലെ.
ആഹ് ഓലീ ഈ ടൈമില് ഒറങ്ങുമ്പുഴ നമക്ക് കൊറ്ചേരം ഫ്രീ ടൈമ് കിട്ടൊള്ളോലൊ.
ആഹ് ഇങ്ങള് ഉച്ചക്ക് ഒന്നും ഒറങ്ങലില്ലെ.
ഇല്ല ഞാ ഉച്ചക്കൊറങ്ങിഴിഞ്ഞ അല്ലെങ്കിലെ രാത്രി ഒറ്ക്കം കൊറവ അപഞി ഉച്ചക്കു കൂട ഒറങ്ങ്യ.
അതേ. ഇന്റെ കാര്യം നേരെ വിബരീത രാ ഉച്ചക്ക് ഒറങ്ങിയാലും ഒറ്ങ്ങും രാത്രി ഒറങ്ങി ഇത് കണ്ടാ ഞാൻ ഓറ്ങ്ങും.
ഉം അതൊക്കൊരു ഭാഗ്യാണ് ഞാനൊക്ക അങ്ങനെ ഒറങ്ങിയ കാലം മാറന്നു.
ഇന്റെ ഇമ്മ അറയ് ഇന്റെമ്മാക്ക് ഇതേപോലെയെർന്നു ഉച്ചക്ക് ഒന്ന് കടന്നാ പിന്നെ രാത്രി ഒർക്കം കിട്ടൂല ഇപ്പൊ പറിയ്. ഇപ ബാക്കിയാണ് ഈ കട്ട്ല് കാണുമ്പൊത്തിന് ഒറങ്ങ്ണണ്ടലൊ ഇത് ഒറങ്ങാനത്രെ. പാടുപെടന്നറയ്.
സത്യാണെ ഇന്നെ ഇന്റേ കെട്ട്യോന് എ എപ്പഴും ചീത്തറിയ് ഞാ നാട്ടിലില്ലെങ്കി അനക്ക് തീരതില്ല ഫോണിലെന്നെ ഇരിക്കും അപ്പൊ ഞാൻ ഫോൺ ഓഫാക്ക്യ‌ ചെൽ പത്ത് മണിക്ക് കടന്നാലും. പന്ത്രണ്ട് മണിക്കും ഞാൻ കണ്ണ് തൊർന്നങ്ങനെ ഇര്ക്കും ഒറ ഇപ്പ തീരെ ഒറക്കം വരില്ല.
ആഹ് ആഹ് ഉച്ചക്ക് ഒറങ്ങ്യ പിന്നെ തീരെ ഇണ്ടാവൂല.
ഞാൻ ഉച്ചക്ക് ഒറങ്ങലന്നെല്ല അത് വിചാരിച്ചിട്ട് എന്നാലും ഒറങ്ങണെങ്കി പതിനൊന്നര ഒക്കെ ആവും.
ആഹ് ആഹ് രാത്രി പതിനൊന്നരം ഇപ്പ നേര്ത്തെ നീക്ക്വോ?
ആഹ് ഞാനൊരു അഞ്ചേ കാലൊക്കാവുമ്പൊ ഒണരും.
ഒണരുല്ലെ ഉം ഉം
ഇന്നാലും ഒറ്ക്കം വരില്ല വെറുതെ ഇങ്ങനെന്തേലും ജോലി ഇട്ത്തക്കൊതന്നെ ഇങ്ങനെ ഒറ്ക്കം വരും ന്നല്ലാതെ.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ കണ്ണ് തൊറ്ന്ന് കടക്ക്ണ ഇണ്ടാവുല്ലേ.
ഉം പക്ഷേ നമ്മുക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാവുന്ന സമയത്ത്. ഒറ്ക്കം ടൈമ് ശരിയാവത്തതോണ്ടെ.
ഒറ്ങ്ങീല്ലെങ്കി അതിന്റെ ക്ഷീണം ഇണ്ടാവും നല്ല നമ്മള് നന്നായിട്ടൊന്ന് ഒറ്ങ്ങണം ഇന്നങ്കിലെ തന്നെ ഉള്ളു നീറ്റ് നടക്കാള്ളൊരു ഇത്ണ്ടൊ
ഗുളികൊന്നും കുടിച്ചിട്ട് കടക്കാനും പറ്റില്ലല്ലൊ ഞാൻ ഡോക്ടറെ ചെൽപ്പൊ പോയി കാണും വല്ലാതെ പ്രശ്നൊക്ക ആവുമ്പൊ.
അങ്ങനെ ഗുളിക കഴിച്ചിട്ട് ഒറ്ങ്ങീട്ട് അങ്ങനെ ശീലായ പിന്നെ അതെന്നെ വേണ്ട്യേരും.
തലവേദനെ ക്കനാവുമ്പൊ ഡോക്ടറെ ചോദിക്കുമ്പൊ ഞാൻ പറയും ഒറ്ക്കം ഭയങ്കര കൊറവാണ് പറയുമ്പോപ്പം
ആഹ് ആഹ് അപ്പൊ ആദ്യേ ഇങ്ങനെ തന്നെ പൊതുവെ ഇങ്ങൻ തന്നെ ഇപ്പം മുന്നേ ഇങ്ങ
ഡെലിവറി രണ്ടാമ്ത്തെ ഡെലിവറി കഴിഞ്ഞീന്റേഷം
ആഹ് അങ്ങനെ ആയത് അയിന്റെ മുന്നൊന്നും കൊഴപ്പ്ണ്ടാര്ന്നിലലെ
മുന്നേക്കെ വി ഉച്ചക്ക് ബെഡ് കണ്ടാലോ ഒറങ്ങി ഇന്ന് രാത്രി ബെഡ് കണ്ടാലോ ഒറങ്ങി.
ആഹ് പിന്നെന്തയിങ്ങനെ ആയോണാവല്ലെ
എന്താ അറീല, ഇപ്പോ ഇങ്ങനെയാണ് ഒറക്കൊന്നും കിട്ടൂല.
ആഹ് ആഹ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടോ ആദ്യത്തെ?
രണ്ടാമത്തത്.
ആഹ് രണ്ടാമത്തേ കഴിഞ്ഞേന്റെ ശേഷവല്ലേ? ആഹ് ആഹ് പിന്നെ അങ്ങനെ കുട്ട്യാളിങ്ങനെ കരഞ്ഞിട്ട് ഒറകെല്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങനായി മാറിയതാണാവോ.
ആ ഇനിക്ക് ഇപ്പം പൊതുവേ നമ്മള് ഇപ്പോ ഡെലിവറി കഴിഞ്ഞ് കെടക്കുന്ന ടൈമാണെങ്കില് ഇനിക്ക് പകല് നല്ല ഒറക്കാവും ആ സമയത്ത്
എന്നിട്ടാ ആഹ് ആഹ് അപ്പോ കുട്ടിയള് കുട്ടി ഒറങ്ങുമ്പോ അങ്ങനെ ഒപ്പം ഒറങ്ങ് ഇണ്ടാവുല്ലേ പകല്?
ആഹ് പകല് ഞാനങ്ങനെ ഒറങ്ങും രാത്രിയില് രാത്രി ഒന്നാമത് രാത്രിയിക്ക് ടെൻഷനാണാണും കുട്ടി എണീറ്റാ ഞാൻ അറീലേ അറീലേ എന്നുള്ള ടെൻഷനാണ് അപ്പോ
ആഹ് ഒറക്കം വരില്ല ആഹ് ആഹ്.
പകലൊറങ്ങും രാത്രിയില് പിന്നെ സുഖായിട്ട് ഒണർന്നും കെടക്കും.
ഒക്കെ ഫ്രീ ആയിട്ട് ആശ്വാസം പോലെ കെടക്കാൻ പറ്റുംമ്പോ ഒറങ്ങാനും പറ്റ്ണില്ല്യ ഒറക്കം വരില്ല ഉം അഹ്ശരിയാ ഓരോരുത്തരും
പണിയൊക്കെടുത്ത് ഇങ്ങനെ നല്ലോണം ക്ഷീണ ഇപ്പോ എവിടേലൊക്കെ പോയി വന്നാ അങ്ങനെക്കേണെങ്കി ചെലപ്പോ അങ്ങനെ കെടന്ന് അങ്ങനെ ഒറങ്ങും. അല്ലാതെ നോർമൽ നമ്മള് സാധാരണ വീട്ടില്ള്ള ദിവസക്കെ ഒറക്കേയില്ല.
ആഹ് അങ്ങനെ വരിലല്ലേ?
ഉം ഉം.
വേറെന്തെക്കെ?
വേറെന്താ കൊഴപ്പൊന്നില്ല ജോലികളൊക്കെ തീർന്നില്ലേ?
ആഹ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് വേർതെയിരിക്കാണ്
ഉം എനിക്കിനി കെടക്കുണൊള്ളു വൈകുന്നേരത്തേക്ക് ഇനി ചോറൊക്കെ വെക്കാണ്ട്.
ഏഹ് ഉച്ചക്ക് രാത്രികക്കും വേറേ ഇണ്ടാക്കാ?
ആഹ് വേറെണ്ടാക്കണം.
ആഹ് ആഹ്
അത് ഇവടെ പണ്ടേ ഉപ്പ ഉണ്ടായിന്ന സമയത്തേയുള്ള ശീലാണ്.
അപ്പളോ ആണുങ്ങളൊന്നും വീട്ടിലില്ലെങ്കിലോ അങ്ങനെ ഉച്ചക്കും വേറെ രാത്രി വേറെ ഇണ്ടാക്കോ?
ആഹ് ഞങ്ങളെ വീട്ടിലെ ആണുങ്ങളെക്കായിം കശ്ട്ടം ഞങ്ങളെ ഇമ്മേണ് ആഹ് ആണ്ങ്ങളൊക്കെ ഇഞ്ഞ്പ്പോൽ ക്ക്ളളത് മാത്രം തെളപ്പിച്ച് കൊടുത്താലും ചെലപ്പോ പ്രശ്നൊന്നുല്ലാതെ കഴിച്ചോളും പക്ഷെ ഇമ്മാക്ക് നട ക്കൂല, ഇമ്മാക്ക് ചോറ് അത്യാവിശ്യം വേവണം രണ്ടു നേരം വെക്കും വാണം.
എഹ് ചൂടുള്ള ചോറ് വാണ്ടി വരുല്ലേ?
ചൂടുള്ള ചോർ ചൂട്ന്നൊന്നും പറയാൻ പറ്റൂല്ല. ഞാൻ ചെലപ്പം മൂന്ന് മണിക്കൊക്കെ തീമെട്ടിട്ട് ചോറ് കഴിക്കാ ഒമ്പത് മണിക്കാവും. പക്ഷെ ഇന്നാലും വൈകുന്നേരം വെച്ചതായിരിക്കണം. രാവിലെ വെച്ചൊന്നും കഴിക്കൂല, ഇവടെ രാവിലെ ഇവിടെ നേര ത്തെ ചോറ് വെക്കും അപ്പം പിന്നെ വൈകുന്നേരാവുമ്പോക്ക് പറ്റെ തണുത്താറല്ലേ?
ആഹ് കേടരും അത് ചൂടാക്കിയാലും പറ്റ്ണ്ടാവൂലല്ലെ?
ചൂട് എന്തായാലും പറയും ഒരു നേരത്തേക്കുള്ള വെച്ചാ മതി അടുത്ത നേരം എന്തായാലും വെക്കണ്ടേറിയും
വെക്കളംന്നറിയില്ലേ? അപ്പൊ അങ്ങനെ ശീലായിട്ടുണ്ടാവൂലേ?
ആഹ് അപ്പോ ഇവിടുന്ന് അങ്ങട്ടോ ഇങ്ങട്ടോക്കെ തിരിയുമ്പം പിന്നെ ഞാനങ്ങനെ വെക്കും ഒന്നിച്ച് ഒരു നേരത്തെ വെച്ച് അങ്ങനെ എടു
ആഹ് ആഹ്,
വേവില്ലാത്ത റേഷനരിയാണ് വിടെ എല്ലാരും കഴിക്ക. അപ്പൊ പിന്നത് രണ്ടു നേരം വച്ചാലും വല്യ പണിയൊന്നല്ല.
ആഹ് ആഹ്.
പിന്നെ ന്നിട്ട് ങ്ങക്ക് ഒരു നേര യ്ക്കാറല്ലേ വെക്കലൊക്കെ?
ആഹ് ആഹ് ഞങ്ങക്കൊര് നേരം തന്നാണ്.
ആഹ് ഞങ്ങക്കിപ്പ ഈ മഴയാവോണ്ട് അടുപ്പ് കത്തിക്കുമ്പാണ്. ആഹ് ങ്ങന മഴായിട്ടേ അടുപ്പ് കത്തിക്കുമ്പ അപ്പഴാണ് ബുദ്ധിമുട്ട് മഴ പെയ്ത് കഴ്ഞ്ഞാൽ വെറകൊക്കെ കത്തി കിട്ടാനേ
ഉം ആഹ് ആഹ്
ഗ്യാസ്മ്മപ്പോ തോന ഉപയോഗിക്കാൻ പറ്റൂല ഗ്യാസിനൊക്കെ വെലയല്ലേ.
ട്ടാ ഗ്യാസ് കിട്ടാൻപ്പ പ്രയാസല്ലേ അപ്പൊ അടുപ്പത്തെന്ന ഈ രാവിലെ അടുപ്പ്‌ കത്തിച്ച് പിന്നെ രണ്ടാമത് വീണ്ടും കത്തിക്കാൻ മടില്ലേ?
അ അടുപ്പില് തീ അയ്ന് കെടൂല ബടെ ചൂടള്ളത്തിൽ കുളിക്കണ ആൾക്കാരൊക്കെയാണ്.
ആഹ് അപ്പേത് നേരോ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുല്ലേ?
ആഹ് അടുപ്പെപ്പഴും കത്തി കൊണ്ട് രാവിലെ ചോറ് കഴിഞ്ഞാ കറി, ഉപ്പേരി ഒക്കെ അടുപ്പത്തങ്ങനെ ആവും. പിന്നെപ്പ അത് കഴിയുമ്പോക്ക്‌ കു അ കുളിക്കാൻള്ള വെള്ളാവും.
ആഹ് ആഹ് ആഹ് പിന്നെ വീട്ടിലാള്ണ്ടാവുമ്പോ പിന്നെ അങ്ങനെ കൊഴപ്പല്ല്യല്ലോ.
ആഹ് ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ കൊറെ ആള് ളളതല്ലേ
ആഹ് അപ്പൊണ്ടാവല്ലോ ആഹ് എല്ലാ ഒന്നിച്ച് താമസിക്കുമ്പോ അങ്ങൻ തന്നാ അപ്പന്തെങ്കിലൊക്കായിട്ട് വേണ്ടീരില്ലെ എപ്പളും ഓരോന്നു ണ്ടാക്കാനും പിന്നെ വയസ്സായവരാവുമ്പോ
അല്ലേ ഓല് ഇപ്പ പ്രത്യേകിച്ച് ഓല്ക്കാണ് ഡിമാൻഡ് നമ്മളെ കായി ആവശ്യങ്ങളോൽക്കല്ലേ കുട്ടികൾക്ക്.
ആഹ് ആഹ് അതെ അതെ.
അത്ണ്ടാക്കി തെരോ ഇത്ണ്ടാക്
ഇതെല്ലാം ആഹഹ പൊർത്ത്ത്തെ ഫുഡൊക്കെ വേണം പർഞ് വാശി പിടിക്കോ?
പൊറത്തത്തെ ഫുഡ്ഡങ്ങനെ കഴിച്ച് ഇന്റെ മക്കക്ക് വരിക്ക ങ്ങനെ ശീലായിട്ടില്ല.
ആഹ് ആഹ്.
ഏഹ് ചെറിയ കുട്ട്യളാവൊണ്ടും
ആഹ് ആഹ്
പിന്നെ ഓരെ ഉപ്പ വ്ടെല്ലാത്തത് കൊണ്ടോൽക്കങ്ങനെ ശീലായിട്ടില്ല.
ശീലായിട്ടില്ലലേ അ ആഹ്
പ്പോഴും മൂപ്പര് വരുന്ന ടൈമില് എന്തെങ്കിലു ഒക്കെ ഉ എപ്പഴേലു ഒക്കൊന്ന് പൊർത്തോയി വാങ്ങിക്കൊടുക്കും.
ആഹ് ആഹ് അങ്ങനെ ചെയ്യ ആഹ്
പിന്നെ ഇവിടെ അങ്ങനെ കൊണ്ടന്ന കൊണ്ടരാൻ ആരും സമ്മയ്ക്കൂല്ല മ്മായാലും മൂത്തച്ഛനായാലും ഒന്നും സമ്മയ്ക്കൂല്ല പൊർത്തുന്ന് ഫുഡ് കൊടുന്നിട്ട് കൊടുക്കാന്. ആഹ് ചിക്കൻ കുട്ട്യേക്ക് ആഹ് കുട്ട്യളങ്ങനെ വല്ലാതൊക്കെ കരയുമ്പോ പറയും ചിക്കൻ കൊണ്ടു ചോറ് വച്ചെടുത്തളാറി
ആഹ് അഅ് പൊരിച്ചൊടു ത്തൊ പറയുല്ലേ
ആഹ് ഓൽക്ക് പിന്നെ വേറൊന്നും കിട്ടില്ലാന്ന് കാണുമ്പോ പിന്നോലത അങ്ങനെ കയ്
ആഹ് അഹ് പൊർത്ത്ന്ന് കഴിക്കണല്ലെ പിന്നെ കുട്ട്യൾ കൊർ ച്ചു കോടക്കെ വൽതായ ആഹ് പണിയെടുക്കു. ആഹ് അയ്നിപ്പോ അവ എപ്പഴെങ്കിലൊക്കല്ലെ പറ്റുള്ളൂ.
ആഹ് പിന്നെ
റ്റ്യു എല്ലാരും കൂടെക്കെ ങ്ങള് ടൂറൊക്കെ പോകോ പൊർത്ത്?
ആഹ് ഞങ്ങള് ഒരു ഇവിടെയ്ന് എല്ലാർക്കും ഒന്നും ലോങ് പറ്റില്ല ഞങ്ങക്ക് രണ്ട് നാത്തൂന്മാരും ഉണ്ട്, അപ്പൊ ഓൽക്കൊന്നും അങ്ങനെ എല്ലാർക്കും ഒരു ലോങ്ങ് പറ്റൂല ഒരു കൂട്ടർക്ക് പ്രശ്നില്ല ഒരു കൂട്ടർക്ക് പറ്റൂല ഛർദ്ദിച്ചിട്ടും കൊഴങ്ങീട്ടൊക്കെക്കാര ഒരു പ്രാവിശ്യം ഞങ്ങള് ഊട്ടി പോയി എല്ലാരും കൂടെ
ആഹ് ആഹ് എല്ലാരും കൂടി പോണൊരു രസാണ്
രസാണ് പക്ഷെ ഇതാണ് ഒക്കെ കൊഴഞ്ഞിട്ട് ഓര് പറയും ഞങ്ങളെ കൊണ്ട് പോന്ന ഇങ്ങക്ക്
വണ്ടി കേറിയ ഛർദി വെക്കണോരൊക്കെ ആവൂല്ലേ
ആഹ് ഒക്കെ അങ്ങനേണ്
ആഹ് ആഹ് ആഹ്
കുട്ടികളൊ കുട്ടികള് പകുതി ആയ തന്നെ പിന്നെ നമ്മള് ആകെ ആയില്ലെ കുട്ടിയേക്കെന്നെ സുഖല്ലാതായ പിന്നെ ഞമ്മക്കും ആ ടൂറിന്റെ അത് കേ പോയില്ലെ രസം പോയില്ലെ
ആഹ് ആ രസം തന്നെ പോ പോണ പോക്കിലന്നെ വൈയായിക ആവുമ്പ പിന്നെ അയിന്റിത് പോയില്ലെ
ഇന്റെ മോൻ തന്നെ വല്യ വലുതങ്ങനെയാണ് ഓൻ പെട്ടെന്ന് ക്ഷീണാവും വരും
ഏഹ് ഏഹ് കൂടുതൽ യാത്രൊന്നും പ റ്റുണ്ടാവൂലല്ലെ
പറ്റൂല്ല ഉം ഞാപ്പ ഞങ്ങളിവിടങ്ങനെ അത്രങ്ങനെ കറങ്ങും പിന്നെ ഒരു പ്രാവിശെ ആലപ്പുഴ പോയി അത് ഞങ്ങള് ഫ്രണ്ട്സ് ഇക്കാന്റെ ഫ്രണ്ട്സും ഞങ്ങള് അങ്ങനെ പോയി
എല്ലാരും കൂടെ പോയിണ്ടാക്കും കൂട്ടാരാറ്റ് പോയിണ്ടാവൂല്ലെ
ആഹ് കുട്ടികളായേന്റേഷം ടൂർ പോലൊക്കെ കണക്കേയ്നു
ആഹ് ആഹ് ആഹ് എന്നാലും എട്ക്കെങ്കിലൊന്ന് പോയി ചെറുതായിട്ടൊക്കെ പോവണ്ടാവൂല്ലേ
ആഹ് അപ്പൊ അങ്ങനെ പോകും അല്ലാതെ എപ്പോഴൊന്നുല്ല
ആഹ് ആഹ് ആഹ് ഉം പിന്നെ വീട്ടില് ആളുക്കെ എല്ലാരും ഉണ്ടാവുമ്പൊ പിന്നെ അങ്ങനെ എപ്പളും പോവാൻ പറ്റ റ്റുണ്ടാലു വീട്ടി പോവൂല്ലെ
ആഹ് വീട്ടി പോവലിണ്ട് വീട്ട്ല് ഇപ്പൊ കുട്ടികളെ സ്കൂളിലും മദ്രസലിലൊക്കെ ആക്കി കഴിഞ്ഞ പിന്നെ വീട്ട് പോവലും കണക്കല്ലേ
ആഹ് ഒഴിവുള്ളപ്പോ ഈ ഒഴുവിനൊക്കെ പോയിണ്ടാവൂല്ലേ അവധിയുള്ള സമയത്തൊക്കെ
ആഹ് ഞങ്ങൾ രണ്ടാള്ണ്ട് അപ്പൊ ഇതേ പോലെ ഓരോ ഒരു ലീവിനോള് പോവാണെങ്കി ഒരു ലീവിന് ഞാൻ പോവും
ആഹ് ആഹ് ഒരാൾ വന്നിട്ടില്ലെ ഒരാൾക്ക് പോവാൻ പറ്റുള്ളുല്ലേ വീട്ടില്
അല്ലെങ്കി ഇമ്മ ഒറ്റക്കാവും
ആഹ് അതന്നെ അങ്ങനത്തെ വിഷയം തന്നെ എല്ലാർക്കും
ഉം അത് ഒ ഒറ്റ വീടാണെങ്കി പിന്നെ ഏതായാലും ഇത്രേം നടക്കൂല്ലല്ലോ ഇങ്ങനെ പോവല്
ആഹ് അതന്നെ അതെ
ഒറ്റക്കൊറ്റക്കാവുമ്പ പിന്നെ എന്തായാലു തറവാടാകുമ്പൊ ഇമ്മ നമ്മളെ പ്പേക്കാരം പിന്നെ ഏതായാലും നമുക്ക് പോണ്ടവരില്ല
ആഹ് അതന്നെ അപ്പൊ പിന്നെ വീട് മാറി നിന്നോരൊന്നും പിന്നെ വന്ന് നിക്കലൊന്നും ഒണ്ടാവൂല്ല
ഇല്ല അപ്പൊ ഇപ്പ കിട്ടണ ലീവിന് ഞങ്ങള് രണ്ടാളും അങ്ങനെ മാറിമറിഞങ്ങനെ പോകും പിന്നെ എനിക്കിവിടെ തോന്ന ദൂരൊന്നുല്ല എന്നാലും ഉണ്ട് മദ്രസ് പോവും അതോണ്ട് അത് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അധികം പോല്ല കാരണം ഞാൻ ചെല പ്പൊ ഒന്ന് രണ്ട് ലീവിനൊക്കെ പോയി പോരും
ആഹ് എങ്ങനെ പോവ ബസ്സിന് പോവോ
ഇല്ല ഓട്ടോ അല്ലെങ്കി പിന്നെ ആങ്ങളാര് വരും കൊണ്ടോവാൻ വേണ്ടീട്ട്
ആഹ് വന്ന് വന്ന് കൊണ്ടോണ്ടാവുല്ലേ
ഉം വന്ന് കൊണ്ടോവും വൈന്നേരം ഇങ്ങട്ടന്നാക്കി തരേം ചെയ്യും ചെലപ്പോ
ആഹ് നിക്കൂലെ രണ്ടൂസൊക്കെ അവധിള്ളപ്പ പോയി നിക്കൂലെ ആഹ് ഇല്ലാത്തപ്പോവു ആഹ്
ല്ലെങ്കി പോയിനി ക്കും മദർസ്ന്ന് പിന്ന രാവിലെ ഒൽക്കും ബുദ്ധിമുട്ടല്ലേ ഓൽക് കൂട്ടിങ്ങാട്ട് ങ്ങട്ട് കൊടുന്ന കണം പിന്നെന്ന് അങ്ങട്ട് കൊണ്ട്രണം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ
അതൊക്കെ അലോച്ച പിന്നെ പോയി വരന്നെ സുഖം
സുഖം അപ്പൊ പിന്നെ അത് വിചാരിക്കും രാവിലെ നേരത്തെന്ന പോയിട്ട് വൈകുന്നേരംണ് പോരും ചോറൊക്കെ കഴിച്ചിട്ടാണ് പോരും
പിന്നെ വരലില്ല നാത്തൂ മാരൊക്കെ വി വിരുന്നരലില്ലേ
ആ ണ്ട് ഇപ്പോ ലീവില്ലേനൻസര്ച് ഇപ്പ മുഹുറത്തിന്റെ ഒക്കെ ഒഴിവുണ്ടാവകുമ്പോ
ആഹ് ആ ഇനിപ്പ രണ്ടുസം അവധി ഉണ്ടല്ലോ അല്ലേ രണ്ടീസം മുഹറം ഒമ്പതും പത്തിന്റെ ലീവ് ഉണ്ടാവല്ലോ
അത്പ്പോ അതിന് സ്കൂള് വലിയ കുട്ട്യക്കൊന്നും ചെലപ്പോുണ്ടാവില്ല ചെറിയ കുട്ട്യക്ക് ലീവ് ഉണ്ടെങ്കിലെ ള്ളു
പത്തിലേക്ക് സ്കൂളിൽക്കാ കഴിഞ്ഞപ്രാവശ്യത്തി ലീവ് ഉണ്ടായിരുന്നു
ആഹ എന്തൊക്കെ നല്ല ഞ്ഞിപ്പം ഇപ്പൊ അങ്ങനെ ണ്ടെങ്കിൽ ഓലൊക്കെ വെര്ണ്ടെങ്കിൽ പോണം ന്ന് വിചാരിച്ചികണ് ഞങ്ങളും അപ്പൊ വീട്ടിൽ ആൾ ണ്ടാവുല്ലോ
അപ്പം രണ്ടാളും പോവോ
ആഹ ഞാൻ ചെലപ്പോ പോയി പോരും ഓൾ പോവും മുതച്ചി പോയ നികും ഓക് കൊറേ പോണം ദൂര പോണം
ആഹ് അപ്പ പോയാ
ആ അപ്പൊ പിന്നെ പോയാ ഓല് ഓല് നിന്നിട്ടുള്ളൂ വെര
വരല്ലോല്ല ആ എന്ന ഞാൻ വിളിക്കട്ടെ ഞാൻ കൊർ ആഹ ഞാൻ വിളിക്ക ശരി ആ